ഹലോ
കേക്കാവോ?
ഓ കേക്കാം കേക്കാം പിന്നെ വേറെഎന്തു ണ്ട് വിശേഷങ്ങള്
വിശേഷം ഇനിയിപ്പോ വൈകുന്നേരത്തേനള്ള കഴുപ്പ് കാര്യങ്ങള് ഓരോരുത്തര ഓരോരുത്തരും ചിലപ്പോ ഉറങ്ങാൻ തുടങ്ങും
ഉം
ഒരു പകലൊക്കെ ഇപ്പൊ ഒരു ഓർഡർ ഇല്ലാതെ ഒരു പോക്കല്ലേ സ്കൂളിൽ പോകുന്ന സമയത്ത് വേറൊരു രീതിയല്ലേ ഇപ്പൊ ഒരുഹ സമയൊക്ക ആകുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോ തോട്ട് എല്ലാർക്കും തന്നെ ഓർ ഉറക്കം വരാൻ തുടങ്ങും പിന്നെ ഒരാൾ ഉറങ്ങും ഒരാൾ ഉറങ്ങില്ല അതുകൊണ്ട് ഞാന് എല്ലാരെയ ഒപ്പ വരുത്തി കഴിക്കാൻ കൊടുത്തിട്ട് എല്ലാരും മൂത്രം ഒഴിപ്പിച്ച് പല്ലും തേപ്പി ച്ച കിടതും കാര്യം ആ് കുഞ്ഞോട് മാത്രമുള്ളൂ എന്റെറെ കൂടെ ഇവിടെ അടുത്ത കിടക്കുന്നത് മറ്റൊരു രണ്ട് പേരും അടുത്ത റൂമിലാ കെട ടക്കുന്നത് ആഹ അവര് രണ്ടു പേരൂ കെട ടന്നോളൂ ഒരു കട്ടിലെ
ഉം ഉം
അപ്പൊ അന്നേരം ആ നേരെ രണ്ടുപേര കൂടെ കിടത്തി വരമ്പോ കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വരുമ്പ ഇനിക്ക് ഒമ്പത് മണി ഒമ്പര ആവും പിന്ന ഞങ്ങള് കഴിച്ചു ന്നിട്ട് ഞങ്ങൾ വന്ന് കിടക്കും രാവിലെ എഴുന്നേൽക്ക രാവിലെഎഴുന്നേറ്റു പോയി രാവിലെ എഴുന്നേറ്റ് കാപ്പിയും ചോറും പിന്നെ അത്യാവശ്യം എല്ലാം ഒന്ന് വട്ടം കൂട്ടി വെക്കും
ഉം ഉം ഉം
എല്ലാ അരിഞ്ഞഞ് പെറിക്കി തേങ്ങ ഒക്കെ ഇച്ചിരി ചേരണ്ടി അങ്ങനെള്ളതൊക്കെ ശരിയാക്കി വെക്കും അനേരം പിന്നെ നമുക്ക് വലിയൊരു എന്തേനോ ഒ ഇച്ചിരി പിള്ളേർ വഴക്കാ കാര്യങ്ങൾ അവ മീക പരിഗണ അങ്ങനൊക്കെ വന്നെന്ന് പറഞ്ഞാലും വലിയ പണിയെടുപ്പില്ല
ഉം
ആ പിന്നെ
രാത്രി തന്നെ എല്ലാം ഒതുക്കി വെക്കും അല്ലേ
ആ എല്ലാം തന്നെ ഒരുമാതിരി ചെയ്ത് വെക്കും അത് ഞാന എങ്ങനെ ജോലിക്ക് പോകുന്നുണ്ടേ ചിലപ്പോ ഞായറാ ഞായറാഴ്ച ലീവ ആണേ അപ്പൊ ഞായറാഴ്ച നൽക്കുമ്പം ചിലപ്പം് ഒരു മൂന്നും നാലും തേങ്ങയൊക്കെ അങ്ങെ ചിരണ്ടി വെക്കും
ഓ
ആ ഒരു ഉള്ളിയൊക്കെ അരകിലോ ഉള്ളി വെളുത്തുള്ളി സവോളയൊക്കെ പൊളിച്ചു വെക്കും അങ്ങനെ ഒരാഴ്ചത്തേക്ക് ആ പച്ചക്കറി അരിയുന്നത് വൈകുന്നേരം വൈകുന്നേരം വൈകുന്നേരം മാത്രം ബാക്കിയ ഉള്ളതൊക്കെ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ തേങ്ങാ ചിരണ്ടി വെയ്ക്കുന്നത് അതൊക്കെ ഒരാഴ്ചത്തേക്കങ്ങ് തീരോ.
ഓഹ് അന്നേരം പിന്നെ ജോലില്ലല്ലേ ആഹ്.
ഇപ്പ ഇച്ചരി ചിക്കനൊക്കെ മേടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞാലും കറി വെക്കണെങ്കിലും പെട്ടെന്ന് എല്ലാം തന്നെ റെഡിയാവും.
ഉം ഉം
പിന്നെ നമ്മൾ ഇവടെ ചെയ്യുന്നൊരയ്റ്റവാ തേങ്ങാ ചോറ്.
ആഹ് അതെങ്ങനെയാണ് തേങ്ങാ ചോറ് വെക്കുന്നെ?
വറ്റിച്ചെടുക്കുവാ ചെയ്യുന്നത് ബിരിയാണി ചെയ്യുന്ന പോലെ തന്നെ, വറ്റിച്ചെടുക്കും അതിനക ത്ത് നമ്മുടെ സാധാരണ ചോറ് അവിടെ എങ്ങനെ വെള്ളേരിയാണോ കുത്തരിയാണോ?
കുത്തരിയ കുത്തരി.
ആഹ് കുത്തരി കുത്തിരി നമ്മള് കുത്തരിയാണ് ഏഹ് അപ്പം അരി കഴുകുന്നു അതിനകത്തോട്ട് തേങ്ങ പെരുഞ്ചീരവം നമ്മുടെ ഇറച്ചിക്കൂട്ട് പോലുള്ള സാധനങ്ങള് ള്ളെ കറുവ
ആഹ ഹാ ഹാ
ഏലയ്ക്ക രണ്ട് മൂന്ന് കുരുമുളക് എല്ലാം കൂടെ കൂട്ടിയിട്ട്, ഏഹ് നമ്മള് അരച്ചെടുക്കും തേങ്ങായ്ക്കകത്ത്. നല്ല പോലെ വെണ്ണ പോലെ അരച്ചേച്ച് അരിക്കക ത്തോട്ടിട്ട് ഒരു സവോളയും വഴറ്റി രണ്ടു മൂന്ന് കരിയാപ്പെലയും വെച്ച് ഉപ്പൂടി ട്ട് അതിനൊരളവ്ണ്ട് ബിരിയാണിക്കൊക്കെ വെക്കുന്ന പോലെ.
ഉം.
ആ അളവിൽ നമ്മള് വെള്ളം വറ്റിച്ചെടുക്കും. ഊറ്റിക്കളയത്തില്ല.
ഓഓഓഓഹ്. ഓപ്പണായിട്ട് വെക്കോ കുക്കറ്‌ല് വെ ക്കോ അതോ ഓപ്പണായിട്ട് വെക്ക്വോ?
കുക്കർല് വെക്ക്യും. നമ്മുടെ മറ്റേ ചെമ്പിലൊക്കെ വെക്ക്യാം. എനിക്ക് ബാലൻസ് ഇപ്പ കുക്കറേ വെക്കുന്നെയാണ്.
ആഹ്ആഹ്.
നമ്മളങ്ങനങ്ങ് ഇതിപ്പം ഏഹ് രണ്ടു വിസില് അടിക്ക്യുമ്പഴങ്ങ് നിർത്തി വെക്കുമ്പോ ആവി കൂ ട്ടി വരുമ്പം ചോറ് സെറ്റാണ്.
ആ ഹാ ഹാ ഹ
ആഹ് ആഹ് കറി വേണോന്ന് ചോദിച്ചാ വേണം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മള് വെക്കുന്ന കറികള് പലതു ഉണ്ട്. പരിപ്പ് കറി, അച്ചാറ്, പപ്പടം, എറച്ചിക്കറി,
ഓഹ്
ആഹ് ബിരിയാണിക്ക് വെക്ക്യ്ണ പോലെ തന്നെ.
ആഹ് ഹാ ഹാ ഹാ പക്ഷേ നമ്മള് കഴിച്ചിട്ട് ഞാ ഞാൻ ആദ്യായിട്ട് കേക്കുവാ തേങ്ങാ ചോറ് വെക്കുംന്ന്. ഉം. ഉം. നമ്മള് കേട്ടിട്ടില്ല നമ്മുടെ നാട്ടിലെങ്ങും അങ്ങനെ കണ്ടിട്ടു ഇല്ല.
ആ ഹാ ഹാ. നമ്മളങ്ങനെ ചെയ്യും. നമ്മളങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് നല്ലതാ അത്.
ആണല്ലെ ആഹ് കേട്ടിട്ട് തന്നെ കൊള്ളാം. തേങ്ങ ചേർക്കുമ്പഴേ ടേസ്റ്റല്ലേ. ആഹ് തേങ്ങ ചേർക്കുമ്പം നല്ല ടേസ്റ്റല്ലേ.
ആഹ് ഈ കഴിഞ്ഞ ഒരു എടയില് തേ തേങ്ങായുടെ ഒരു ക്ഷാമ ഒക്കെ വ വെല കൂടുതലൊക്കെ വന്നതിന് ശേഷവാണ് ഞാന് നിർത്തിയത്. പിന്നെ ഇപ്പ ഇടക്ക് ഇപ്പ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടവാ. അപ്പ പരിപ്പൊക്കെ ഇച്ചിരി ചാറ് രണ്ട് പപ്പടം ഉണ്ടെങ്കി അവര്ടെ കാര്യം സെയ്ഫാ.
ആഹ ഹാ ഹാ ഹാ
അങ്ങനങ്ങനെ പിന്നെ ആ
കൊറഞ്ഞല്ലെ. തേങ്ങെക്കെ ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങി.
അപ്പം വീണ്ടും വെക്കാൻ തുടങ്ങി.
ഒരു വർഷം ഒന്നൊന്നര വർഷത്തോളം തേങ്ങയ്ക്ക് വില കൂടുതലെല്യാര്ന്നോ?
ആ അതെ. അതെ അതെ. നമുക്ക് ഒന്നിനും തെകയുന്നു ഇല്ലായിരുന്നു മേടിച്ചാലും. പിന്നെ ഉള്ള് കൊറവാ. ചെരണ്ടിയാലൊന്നും ആവത്തില്ല-
ആണ്. വല്യ തേങ്ങയാന്നേലും അകത്ത് ചെരണ്ടി ഇട്ടാതെ
ഒന്നു ഇല്ല. ഒരു തോരനും ഒരു ചാറും വെക്കുമ്പൊ ഇല്ല. പിന്നെ ഞാൻ വെക്കുമ്പം ഒരു ചാറ് അരച്ച് വെച്ചാ തോരൻ വെക്കും. തോരൻ വെക്കുമ്പ അരച്ച് വെച്ചില്ലേ മെഴുക്കുപുരട്ടി വയ്ക്കും. അങ്ങനെ ഒന്നിൽ എടവിട്ടൊക്കെ അങ്ങനെ വെക്കും.
ആ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. വീട്ടിൽ തേങ്ങണ്ടോ തെങ്ങുണ്ടോ വീട്ടി?
നമുക്ക് തെങ്ങുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ അത്ര ഉപയോഗത്തിനുള്ളത് വരുന്നില്ല.
ആഹ്
ഒന്നോ രണ്ടോ ഒക്കെ എല്ലാ വർഷത്തിലും കിട്ടുംന്ന് പറയുന്ന പോലെ.
അത്ര ഒള്ളു. എന്റെ തെങ്ങിന്റെ മൂട്ടിഎന്തെലും വളമൊക്കെ ഇട്ട് കൊടുക്കണം.
ഇത് ഏല ഉള്ളത് കൊണ്ട് നിർത്തുകയില്ല. പപ്പ അങ്ങനെ വീട്ടിലേ
ആ ഹാ ഹാ ഹാ
ഇതിങ്ങനെ സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഉള്ളൂ. പിന്നെ അങ്ങനെ തെങ്ങായിട്ടൊന്നും ഇല്ല. ഏലവാണ് നമ്മുടെ
മെയിൻ
ആഹ് മെയിൻ ഞമ്മട്ക്ക് ആ കൃഷി. പിന്നെ ഓരം വഴിയൊക്കെ ക്ക വല്ല കേമ്പോ കാച്ചിലോ ആഹ് പിന്നെ മൂന്നോ സം മിറ്റത്തിന്റെ റമ്പറത്തൊക്കെ അങ്ങനെയൊക്കെയ ഉള്ളത്. ഇ ങ്ങെനേനോ.
ആഹ് ആ ആഹ്
ഉം അത് കാരണം കപ്പ ഒക്കെ ചാക്കില തൂക്കും
ഏഹ്. ഏലം ചാക്കില് വെക്കോ?
ചാക്കിലോ.
ഉം
ഏലം ചാക്കി വെക്കത്തില്ല.
മണ്ണി തന്നെ വെക്കുന്നത്.
മണ്ണി തന്നെ വെക്കണം. ആ താഴ് തറയിൽ തന്നെ വെക്കണം.
ഉം ഇല്ല ഇല്ല ഇല്ല നമ്മുക്ക് ഈ ഇങ്ങോട്ട് നമുക്ക് ഇപ്പം ഇഷ്ടപ്പ്ള്ള റബ്ബറുണ്ട്. കപ്പയൊക്കെ എല്ലാരും വെയ്ക്കും. ആഹ്. ആ അത് ഓരോ ക്ലൈമറ്റ്. ത്തിന്റെ അനുസരിച്ചല്ലെ. ഇങ്ങോട്ടൊക്കെ റബ്ബറാണ് പിടിക്കുന്നത് അല്ലോലെ. തെങ്ങും ഉണ്ട്. അത്യാവശ്യം തെങ്ങൊക്കെ ഉണ്ട്. ഉം.
നമുക്ക് ഏഹ് ഏഹ് കാറ്റില്
ആഹ് കാച്ചില് ചേന ചേമ്പൊക്കെ ഉണ്ട്.
ആഹ് ആഹ് ആഹ്
ചേനയൊക്കെ നടും ചേമ്പും അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്.
ആഹ് പച്ചക്കറിയൊക്കെ നടുവോ?
ആഹ് പച്ച പച്ചക്കറിയൊക്കെ ഉണ്ട് ഉണ്ട് ഉണ്ട് പയറുണ്ട്.
ഉം
ഉം ഉം ചീരയുണ്ട് പല സൈസ് വെറൈറ്റി ചീരയുണ്ട് ഉം
ആ എനിക്ക് ചീര ഉണ്ട് എന്നാലും ചീരയെക്കാട്ടും കൂടുതലും എലക്കോവീസ് ഉണ്ട്
ഏതാണ് അതെന്താണ്?
ആ നമ്മുടെ കോളിഫ്ലവർ ഇല്ലേ?
ആ ഓ ഓ ഓ കോളി ഫ്ലവർ ആഹ് ആഹ് ആ
അതിന്റെ ഇല മാത്രം ഉള്ളതുണ്ടല്ലോ ക്യാബേജ് ക്യാബേജിന്റെ ഇല മാത്രമായിട്ട്
ആ ഹാ ഹാ
അങ്ങനെയുള്ള മട്ടം കൂട്ടി വരുമ്പോ വരുമ്പോഴാണ് അത് ക്യാബേജ് കോസ് ഒക്കെ പറയുന്നത് അല്ലാതെ എല ലീഫ് ആയിട്ട്
ലീഫ് ആയിട്ട് നിങ്ങള് എടുത്ത് തോരൻ വെക്കും അല്ലേ
തോരൻ വെക്കും തോരൻ വെക്കും കൊത്തി അരിഞ്ഞു തോരൻ വെക്കും ചീര പോലെ തന്നെ ഉം ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് തോരൻ വെക്കും.
ആഹ് ഉം നമുക്ക് ചുമന്ന ചീരയൊക്കെ ഇഷ്ടം പോലെ പിടിക്കും ചുമന്ന ചീരല്ലേ
ആ ഇവിടെ നമുക്ക് പിടിക്കും. ആ ഒരും ഉം ഒരു ചീരനെ തന്നെ ചെറിയ ഒരു കട്ടിയുള്ള ഒറ്റ ചീര തന്നെ ഒരു മരം പോലെയത് തന്നെ സത്യം പറഞ്ഞ കഴിഞ്ഞാല് ഒരു ഒരാഴ്ച കൂടുമ്പോക്കെ നമുക്ക് ഒടിക്കാനുണ്ട്
ആഹ് ആഹ്
ഹ് ഒറ്റയായിട്ടൊക്കെ തന്നെ വളർന്നു വരും ത് വളക്കൂറുള്ളള്ളത കൊണ്ട് ഏലത്തിനെ കടിക്കുമ്പോ മരുന്ന് അടിക്കുമ്പോ ഇഷ്ടപോലെത് പെട്ടന്നാവും
ഓ
മ്മ്ഹ് പിന്നേ അല്ലാതെ ഒടിച്ചെടുക്കാനാണെങ്കിലും ഉണ്ട് പറിച്ചടുക്കാണെങ്കിലും ഉണ്ട് ചീരകൾ വേ ചീരൊക്കെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് കറി വേക്കാനൊക്കെങ്ങെയൊക്കെ ഇഷ്ടം പോലൊക്കെ തന്നെ കിട്ടും
ആഹ പറമ്പിൽ തന്നെ കിട്ടുവല്ലോ
അഹ് വാഴക്കായോ
ഉം വാഴച്ചുണ്ട് വാഴച്ചുണ്ട് കൂമ്പ്ടുക്ക അല്ലെ പിന്നെ അയ്ന്റെ അയ്ന്റെ പിണ്ടി എടുക്കത്തില്ലേ വാഴ
ആഹ് അത് അങ്ങനെ ചെയ്യാറില്ല
പക്ഷെ നല്ലതാ
ആഹ പക്ഷെ ഈ ചേമ്പ്തണ്ട് തോരൻ വെക്കും അമ്മ അത് ഞാൻ വെക്കാറില്ല അമ്മ വയ്ക്കും തണ്ട തോരൻ വെക്കും
ആഹ് ചെമ്പ് ന്തണ്ട് നമ്മള് തീയലൊക്കെ വയ്ക്കും
ആ തണ്ട് തോരം വെക്കും കൂമ്പ് തോരം വെക്കും തീയൽ വെക്കും വറുത്തരച്ച് ചാറ് വെക്കുന്ന പോലെ അങ്ങനെ കൂണ് വയ്ക്കുന്ന പോലൊക്കെ വെക്കും
അതുപോലെ നമ്മള് ചേനയുടെ തണ്ടും തോരം വെക്കും
ആഹ് ചേന തണ്ട് കൂമ്പ് ആഹ് കൂട്ടി തോരം വെക്കും അതൊക്കെ അമ്മ വെക്കും എനിക്കങ്ങനെ അത്ര ഒരു ഉപ അതിനോടൊന് ഒരു ബാലൻസ് ആയി വരുന്നേ ഒള്ളൂ
ആഹ് ചേനത്തണ്ടും പയറൂടെ ഇട്ട് തോരൻ വെക്കും നമ്മള്
ആഹ്
ചെറുപയർ ഏത് പയറയാലും കൊള്ളാം ചെറുപയറാ കൂടുതലായിട്ട് ഇടുന്നത്
ആഹ് ഇവിടെ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സാധന ചുണ്ടും പയറും തോരൻ വാഴക്കായും പയറും തോരൻ
ആഹ് നമ്മള് ചെലപ്പോ മുരിങ്ങിയല തോരം വെക്കുമ്പഴും അതിന്റെ കൂടെ ചെറുപയറിടും ഉം
ഞങ്ങളങ്ങനെ എല്ലാ തന പച്ചക്കറികള് ഉപയോഗിക്കും നമ്മള് ഒത്തിരി മേങ്ങിം ഏഹ് കത്രികാ പോലെ അങ്ങനെ അങ്ങനെയുള്ള സാധനം കടേന്ന് കിഴങ്ങ് അങ്ങനെ ക്യാരറ്റ് എന്തേലൊക്കെ ചെറുതൊക്കെ മേടിച്ച്ന്ന് പറഞ്ഞാലും ബാക്കി ഒരുമാതിരിപ്പെട്ടതെല്ലാം തന്നെ കുറ്റി ബീൻസ് ഒക്കെയുണ്ട്
ആഹ് ആഹ് ആഹ് ഇപ്പ കുറ്റി ബീൻസ് അല്ല നമുക്ക് വല്യ ബീൻസ് ഉണ്ടായിരുന്നു പണ്ട്
ആഹ്
ബീൻസ് കൊണ്ട് വന്നിട്ട് അതിന്റെ അരി ഇട്ടതാ ശരിക്കും അങ്ങ് പിടിച്ച പന്തലിട്ട് കൊടുത്തപ്പഴേ നറെയേം പിടിച് ആഹ്
ഉം പന്തലിട്ട കാര്യം പറഞ്ഞപ്പയാ പാവക്കേട കാര്യം ഓർത്തേ നമുക്ക് പാവല് കൃഷി പോലെ അത്യാവശ്യം നട ഏഹ് ഉണ്ട് എന്നിട്ടത് പറച്ച് ഉണങ്ങിയൊക്കെ വെക്കും കൊണ്ടാട്ടം പോലൊക്കെ
ആഹ് ആഹ് അറിയാം അറിയാം നമ്മള് അത് സീസണില് മേടിച്ച് അങ്ങനെയൊക്കെ ചെയ്യും പാവക്കേടെ സീസണൊക്കെ വരുമ്പോ ഇഷ്ടം പോലെ കിട്ടുവല്ലേ ആഹ് ആഹ് ആഹ് ഇന്ന്ട്ട് അങ്ങനെ ചെയ്യും കുരുമുളകൊക്കെ ഇല്ലേ ഇങ്ങക്ക്
ആഹ് കുരുമുളക് ഗ്രാമ്പു ഗ്രാമ്പു ഒക്കെ അടുത്തൊക്കെ നമുക്ക് കൃഷിയില്ല അടുത്ത ഏറിയായിലൊക്കെയുണ്ട്
ഓഹ് ഹോ ഹോ
ആഹ് കുരുമുളക് ഗ്രാമ്പു കാപ്പി കുരു കാപ്പി കാപ്പിപ്പൊടി അല്ലെ അങ്ങനെയുള്ളൊ തേയെ ഇത് തേയിലപ്പൊടിയില്ല ഏഹ് പിന്നെ എന്നതാ ആഹ് കാപ്പിയുണ്ട് കാപ്പിപ്പൊടിയുണ്ട് നമ്മള് കുട്ടിക്കും
ആഹ് ഹാ കാപ്പി പുട്ട് ഉം ഉം
വെക്കട്ടെ ഞാൻ വിളിക്കാം.
ഓഹ് ശരി ശരി. ഉ